ഹലോ
ആഹ് ക്ലിയർ ആണോ വോയിസ്‌ ആഹ് കേക്ക്ണ്ട് പറഞ്ഞോളൂ എന്താ എന്താ വിശേഷൊക്കെ
നല്ല വിശേഷം ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ നിൽക്കുന്നു ള്ളു ആഹ് ഒക്കെ ആയിട്ടുള്ളൂ
ഏഹ്
എല്ലാരും വന്നിട്ട് അങ്ങനെ ഒപ്പം ഇരുന്നിട്ടൊക്കെ കഴിക്കാറ്
ആരൊക്കെ വീട്ടിലുള്ളെ
വീട്ടില് എന്താണ് ഞാനുണ്ട് ഹസ്ബൻഡ് ഉണ്ട് പിന്നെ ആ മക്കളുണ്ട്
ഏഹ് ഹസ്ബൻഡ്ന്താ വർക്ക് ചെയ്യ നാട്ടിലാ
അഹ് ആഹ് നാട്ടിലന്നെയാ
ബ
പിന്നെ എന്തെങ്കി കൃഷിയൊക്കെ ഉണ്ടോ?
ആഹ് അത്യാവശ്യംഒക്കെ ഞങ്ങളുടെ ആവശ്യത്തിന് ഉം പച്ചക്കറിയായിട്ടില്ല പച്ചക്കറിന്നുപ്പൊ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല മരത്തിന്റെ കാനലായിട്ട് ഫ്രൂട്സിന്റെ തൈകളൊക്കെണ്ട് സ പ്പോട്ട ചാമ്പക്ക ജാതിക്ക പിന്നെ തെങ് പ്ലാവ് മൂച്ചി അങ്ങൻതൊക്കെ മോശത്തിന് ഉം ചേമ്പും ചേനിം പൂളൊക്കെ ഉണ്ടായിരുന്നു ഒക്ക പിന്നെ പന്നി ശല്യം കൊണ്ടേ ഒക്കെ വന്നിട്ട് മാന്തിതാ ഇങ്ങക്കിണ്ട?
ആഹ് ഇവടിണ്ടേ ഇവിടെ ഈ ഏരിയെലെക്ക നല്ല പന്നിശല്യ ആരെന്ത് എന്താണ് ഇണ്ടാക്കി കഴിഞ്ഞാലും അത ക്കെ ഒന്ന് ഇതാക്കി പോവും എപ്പളാ വരുണെന്നോന്നും പറയാൻ പറ്റൂല എപ്പളോങ്കിലൊക്കെ വര ആ വന്നാലും മതിയല്ലോ ആഹ് പകലും വരല്ണ്ട് അടുത്തൊക്കെ
പിന്നെ എന്തവിടെ ഇനി പിന്നെ ഇതൊക്കെ ഇണ്ടാവുമ്പോ കൃഷി ഇണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഓരോ എന്താണ് താല് ഇവരും വാണല്ലോ നമുക്ക് ഇഷ്ടൊക്കെ വാണലോ ഇണ്ടാക്കണം എന്നുണ്ടെങ്കില്
ഏഹ്?
അവടണ് വര്കാ പിന്നെ ഞാന് മെനക്കേടില്ല ഇണ്ടാക്കിട്ട് കാര്യ ഇല്ല ഇപ്പോ അങ്ങനെ
ഉം കൊറെ ആരോഗ്യ പ്രശ്നോം പിന്നെ നമുക്ക് സമയവും ഇല്ല വേറെ ഇള്ളതിനൊന്നും സമയവില്ലല്ലോ നമുക്ക് നമ്മക്ക് ഈയൊരു പെരെത്ത പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാ പിന്നെ വേറെ പണിയൊന്നും എടുക്കാനുള്ള ഒരിതില്ല കൊറച്ചു നേരം ഒന്ന് ഇരിക്കാൻ പോലും ഒര് ഒഴിവില്ലല്ലോ അപ്പ പിന്നെ അയിമക്ക് ഒന്നും നിന്നിട്ടില്ല എനിക്ക് രണ്ടാള്
മോളാ, മോനാ?
ആഹ് ഒരു മോനും ഒരു മോളുവോണ്ട് ഉം
പഠിക്കാ സ്കൂള് പോണ്ടാ?
ആ സ്ക്കൂളി പോകണ്ട് ഒരാള് ഒന്നാം ക്ലാസ്സില് ഒരാക്ക് മൂന്ന് വയസ്സായിട്ടുള്ളു
ഉം എനിക്ക് നാലള്ളാ രണ്ട് മോനും രണ്ട് മോളും
ആഹ് ആഹ്
മക്കളാ പെൺകുട്ടികളെ കല്യാണൊക്കെകഴിഞ്ഞു ഓനെ കെട്ടാന തൊടങ്ങി ഇരുവത്തറ് വയസ്സായി
ആഹ് ശെരി ഏഹ് വല്ല്യളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ
ആഹ് മൂത്ത രണ്ട് പെൺകുട്ടികളാ അവരെക്കെ കെട്ടിച്ചു വിട്ടു കുട്ടികളായി
ആഹ് ആഹ്
രണ്ടാളും ഒന്നര വയസിന്റെ മറ്റൊളു കല്യാണം കഴിഞ്ഞുണ്ടാക്കും കുട്ടിയെ പെൺകുട്ടികളായ പിന്നെ വേണ്ടാ ഇപ്പളല്ലേ കൊറേ നിയമങ്ങളക്കെ മാറി ഇപ്പളല്ല ഇപ്പ അന്നക്കെ പതിന പതിനെട്ട് വന്ന അവരെ കെട്ടിച്ചെക്കാ ഇപ്പ പതിനെട്ടും അല്ല ഇരുപത്തിമൂന്ന് ഇരു വയസൊക്കെയാണ്
ആഹ് ഇപ്പൊക്കെ എന്താണ് പ്രേമിച്ചും ഇതൊക്കെക്ക ആണല്ലോ കല്യാണം കഴിക്കല് ഒക്കെ ഇപ്പൊ ഫുൾ അയിന്റെ ഒരു കാലാണ്
ഓഹ് ഓരോന്നെ ഓല്ക്കുള്ളത് ഓരന്നെ കണ്ടുപിടിച്ചല്ല
അതന്നെ അതന്നെ ഇപ്പ ആണുങ്ങക്കാണെങ്കി പെണ്ണുങ്ങളെ കിട്ടാനും ഇല്ലാ
നോക്കി പൊക്കൊണ്ടിരിക്കാണ് ശെരിയായി കിട്ടാൻ പണിയാണ് ഇപ്പോ പിന്നെ അങ്ങനെ ബ്രോക്കർ മ്മാരോട് അങ്ങനെ പറഞ്ഞിട്ട് വല്യ നമ്മളതായ രീതിക്ക് അന്വേഷണങ്ങളൊക്കെ അങ്ങനെ ഓന് പിന്നെ ഓന് കണ്ടിച്ചതൊന്നും ഇല്ലാ പറഞ്ഞ് അപ്പ പിന്ന നമ്മളനെ
ആഹ് ആഹ് ഏയ് മോനെ നോക്കാനയിക്കണോ
ആഹ് ഓന് ഇരുവത്താറായി
ഏഹ് എന്നാ ശെരി
അ ഒക്കെന്നെ നോക്കി എങ്ങനാണ്ടത് ശരിയാവൊള്ളൂ
അതന്നെ ഇപ്പൊ തന്നെ നോക്കണം. ഒരു ഇരുവത്താറ് കഴിഞ്ഞാലൊന്നും പിന്നെ അങ്ങനെ കിട്ട്ണില്ല്യ. അപ്പൊ പ്പതന്നെ നോക്കിയെങ്കിലെ ഉം പിന്നെന്താ എല്ലാരും എവിടെ അവിടെണ്ടോ എല്ലാരും?
ഉം, ഞാന് ഒരു ഫങ്ങ് ഒരു കല്ല്യാണത്തിന് വന്നാ ഓഡിറ്റോറിയത്തിലാണ്.
ആഹ്, ആഹ്, ആഹ്
ഹസ്ബൻഡറിന്റെ ആരോ കുടുംബത്തിന്റെ ഓലെ മുത്തമ്മാന്റെ മോൻ്റെ കുട്ടിൻ്റെ കല്ല്യാണാ.
ആഹ് ശരി ഇപ്പൊ കല്ല്യാണങ്ങളൊക്കെന്നൊക്കെ വന്നാൽ നല്ല ആഡംബരായിട്ട് അങ്ങനെയൊക്കെയാണല്ലോ നടത്ത്ണെ
ഉം, അപ്പൊ പുതിയണ്ണ് ഒക്കെ വരാനയ്ക്ക്ണ്, പുതിയണ്ണിനെ കൊണ്ടുവാൻ പോയ്ക്ക്ണ്. പ്പ ഞങ്ങള് വടെ സ്റ്റേജിന്റെ വടെങ്ങനെ ഇരിക്കാണ്പ്പൊ, അപ്പം പുതിയണ്ണ് വന്ന് കണ്ട്ട്ട് പോവാന്നര്തിട്ട്. ആഹ്, കല്ല്യാണത്തിന് വന്നതാ സ്റ്റേജിന്റെ അവിടെ ഇരിക്കാ.
ഏഹ്, വടെ പാട്ടൊന്നൊന്ന് കേക്കാനൊന്നു ഇല്ലല്ലോ?
പാട്ടൊന്നുട്ട്ട്ടൊന്നുല്ല്യ. പ്പം പുത്യെണ്ണ് വെരുമ്പളൊഞ്ഞി എന്തേ എന്താ അറീല. പുതിയെണ്ണെത്തിയിട്ടില്ലേ. കൊണ്ടറാൻ പോയിട്ടുള്ളൂ, ഇന്നെന്നെയ്രുന്നു നിക്കാഹൊക്കെ രാവിലെ അയ്കയ്ഞ്ഞിട്ടൊക്കൊല് കൊണ്ടറാൻ പോയിട്ടൊള്ളു. ഇപ്പൊ വന്നിട്ട് കണ്ടിട്ട് പോവായാര്ച്ചിങ്ങനെ ഇര്ക്കാ.
ഇപ്പ കല്ല്യാണങ്ങള്ന്നൊക്കെ പർഞ്ഞാ അങ്ങനെയാണല്ലോ. വയങ്കര മുട്ടും പാട്ടുംതൊക്കെ ആയി അമ്മളന്നെ വാക്കിള്ളോലൊക്കെന്നെ പറയും. അമ്മള് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഓല്‌പ്പോ ഓലെ പൈസ കൊണ്ടല്ലേ ചെയ്യ്ണത്. അപ്പൊ പിന്നെ ഞമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യല്ല.
ഇന്ന് എന്താ സ്പെഷ്യല്ണ്ടാക്കി
ഇന്നലെ സ്പെഷ്യല് എന്താണ് കപ്സണ്ടാക്കീണ്. അതൊക്കെ അങ്ങനെണ്ടാക്കിച്ചിണ്. പെട്ടെന്ന്ണ്ടാക്കാൻ പറ്റ്ണആണെയ്
വൗ ആഹ് അതാന്ന് ഉൾപ്പപ്പണി, മാറ്റേത് എല്ലംകൂടെ നുള്ളിപൊർ ക്കിണ്ടാക്ക്ണ കാരണം ത് ഇതാണ്ട് വെച്ച വേഗം പണി പക്ഷെ
ആഹ്, വേം വെച്ചാ ആ കുക്കറ് കൊർച്ചേരം കൂക്കുമ്പോത് ന് അത് ആയി കിട്ടും. ഏഹ്,
ഇതൊക്കെ തൊടങ്ങാൻ പോവ്ണ്ട് പുതിയാപ്ലയും പുതിയണ്ണൊക്കെ വെരാനായി ട്ട്ണ്ടാവും മ്യൂസിക് ഒക്കെ വരാൻ തൊടങ്ങുണു അതാ
ഏഹ്, അയ്ശരി
ഇവടെ കല്ല്യാൺത്തിന് വടെന്താ? മന്തിണ്ട്, ബിരിയാണിണ്ട് ഒക്കെണ്ട്
ഏഹ്
ഞാന് വീട്ട്ല് വീട്ടില് ഞാൻ ഒന്നുണ്ടാ ക്കീല ഞാൻഞ്ഞി രാത്രി ചെന്നിട്ട് വല്ലോണ്ടാക്കാച്ച്, ഉച്ചക്ക്പ്പൊ വെറ്തെണ്ടാക്ക്യച്ചിട്ട് കാര്യല്ല്യല്ലോ.
ആഹ്, ആഹ് ആഹ്, ആഹ് അതെന്നെ ആരും ഇല്ല്യല്ലൊ എല്ലാരും പിന്നെ കല്ല്യാൺത്തിന് പോകുന്നഴിഞ്ഞാ പിന്നെ ആഹ് അതന്നെ
തെണ്ടാക്കിടണ്ടേ, പിന്നെ അത് ബാക്കിയാവും. ഉം ഞ്ഞിപ്പൊരാത്രിക്കെക്ക് ചപ്പാത്തി എന്തേലും നോക്കണം കറിണ്ട് ബീഫ്ണ്ട് കറിവെച്ച് ചോറ് വക്കാനാവൂല ചോറ് കഴിയൂല ഞാപ്പവടെ വന്ന്ട്ടാ ഞാന് ഞാൻ നാട ചോറ തിന്നത് ക്ക്ന് മറ്റനോടൊന്നും താല്പര്യല്ല്യ.
ആഹ്, ആഹ് അത്ണ്ടായൊണ്ട് പിന്നെ ആ സൈഡിക്കാണ് പോയാ മതി. ചെലോൽക്കങ്ങനെയാണല്ലോ. നാടൻ ചോറിനോടൊര് ഇതാണല്ലോ, മന്തിംതൊക്കെ പിന്നെ ഞമ്മ ക്ക് എപ്പളും കിട്ട്ണോണ്ടങ്ങനങ്ങട്ട് ഉം, ഉം
നിങ്ങള് പിന്നെന്തിനാ കല്ല്യാൺത്തിന് പോണത്. ങ്ങക്ക് വിടിര്ന്നാ പോരോയ്ച്ചുന്നോട് വാ ൻ്റെ ഹസ് മാ മാപ്പളും മക്കളും ചോയിച്ചു
ആ എല്ലാർക്കും അങ്ങനെ ഒരു വിചാരാണ് തിന്നാ നായിട്ട് പോണ പോലെ അമ്മള് അയിനല്ലല്ലോ
ഉണ്ണാനല്ലല്ലൊ കാണാന
ആ കാണാനല്ലേ ഉം ഞമ്മളെ ഒരാള് ഇങ്ങനെ വിളി ച്ചുമ്പം അമ്മള് ഇതിന് പോയി കൊടുക്ക
ഉം ക്ഷണം സ്വീകരിക്കണല്ലോ അത് നമ്മക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പ അങ്ങനെ ആരും പോവാതന്ന ഒരു പരിപാടിം നടക്കൂല്ലല്ലോ അങ്ങനെയൊക്കെ വരുമ്പളാണ് കൊറേ ആളമ്മളെ കുടുംബക്കാര് ഒക്കെ ഒന്ന് കാണാ അധികം കാണ എല്ലാരിം കാ ണാനും പരിചയപ്പെടാനും ആഹ് ആദ്യം പോയിന മാതിരി ഇപ്പ ആരും ആരിം കാണൂലല്ല പണ്ടൊക്കെ എല്ലാ വീട്ടിലും നടന്നീന്നു ഇപ്പ ആരും എവ് ട്ക്കും പോവുല ഓരോ ഫങ്ഷനും ഫംഗ്ഷനോ മരണോ കാര്യങ്ങളൊക്കെ വരണം
കാളല്ലേ എല്ലാരും
ആഹ് അനുസരിച്ച് തെരക്ക് കൂടും ഇപ്പൊഎല്ലാ
അതന്നെ പിന്നെ ഇങ്ങനെ കല്യാണോ അല്ലെങ്കിൽ ഓരോന്ന് ഇണ്ടാകുമ്പോളൊക്കെ തന്നെ എല്ലാരിം കാണാൻ പറ്റുള്ളൂ
ഉം ഇന്ന് ഇപ്പൊ കൊറേ ആൾക്കാരെ കണ്ടു അപ്പ അങ്ങനെ സംസാരിച്ച് എങ്ങനെങ്ങനെ അതക്ക കണ്ടു കേറിയതാപ്പ ഞാന് ഇങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഓഡിറ്റോറിയത്തിക്ക് ഇങ്ങനെ വന്നിട്ടു കാണാതിങ്ങനെ വന്നു
ആ ആഹ് അങ്ങനെ കണ്ടാത്തന്നെ എല്ലാരേറ്റൊക്കെ ഒന്ന് ഇതാവൊള്ളു അല്ലെങ്ക ങ്കി പിന്നെ ഞമ്മള് ഞമ്മളെ ആ ഇതാണ് വിട്ടാണ് പോവും
ഉം
പിന്നെ ഓലോടുള്ള ആ ഒരു ഇതൊന്നും ഇണ്ടാവില്ലല്ലോ അപ്പൊ അതൊക്കെ തന്നെ നല്ലത് ഉം അതന്നെ. എല്ലാരിം കണ്ട് ഓലെ പെരീത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് അമ്മക്കെന്നെ അതൊക്കെ ഒരു ഇതെന്നെയാണ്.
ഞമ്മള് ഇങ്ങനെ അടച്ചുപൂട്ടിങ്ങനെ ഇരി ങ്ങാട്ടൊക്കെ നല്ലതാ ആൾക്കാരെടേല് എടപയക്ണതന്നെ ഒരു മനസ്സിലൊരു സുഖല്ലേ ഇവിടെങ്ങനെ ഒറ്റക്ക് ഇരിക്കണക്കാട്ടിനൊക്കെ നല്ലതാ
അതന്നെ ഉം ഉം ഒറ്റക്കിരുന്നാ പിന്നെ അത് വേറെ പറച്ചിലാവും അയി അത്ണ്ടാക്കി കൊടുക്കാതന്നാ മതി
മഴണ്ടോന്നങ്ങനെ കാലാവസ്ഥക്കെ
ഇന്ന് മഴല്ല ഇന്ന്പ്പോ വെയിലെന്നേണ് ഇപ്പ അധികം രാവിലെ ഒരു ആറണി അല്ലെങ്കി രാ ത്രി യൊക്കെയണല്ലോ മഴ പെയ്യല്
പൊർത്തോ
ഏഹ്
ഉം ആ ഇബടെ പറഞ്ഞതാ പിന്നെ ആ ഇബടെന്ന് മയല്ല്യട്ടോ നല്ല ആ ആ കല്യാണത്തിനൊക്കെ പറ്റിയ കാലാവസ്ഥേണ് മഴ ഇല്ല വല്ല്യ വെയിലും ഇല്ല അങ്ങനത്തെ ഒരുതാണ്. ഉം മയൊക്കൊണെങ്കി ബുദ്ധിമു ട്ടാവും ആൾക്കാർക്ക് വരാനും പോവാനും
അതന്നെ ഉം ഉം ഇപ്പൊ വെയിലായോണ്ട് ഒന്ന് തുണിയാളൊക്കെ ഒണ ക്കാനും ഒക്കൊരു ഇത്ണ്ട് ആയാസണ്ട്
മഴ പോയിച്ചിട്ട് തുണിയാള് ഇടണനേ ര്ത്ത്ണ്ടാവും ചെൽപ്പ ഒരു പെയ്യല് അങ്ങനേണ് ഇന്ന്പ്പ അങ്ങനെയൊന്നും കാണാൻ ഇല്ലട്ടോ മറ്റേത് അയിന്റെ എടീ കൂടെ വെയിലിന്റെടീ കൂടെണ്ടൊരു മഴയ്യെയാന് തുണിയാളായാലും അങ്ങട്ട് ഇടലും ഇങ്ങട്ടിടലും ഒരു പണിയയ്കാരം.
അതന്നെ അല്ലെങ്കി പിന്നെ അകത്ത് അയല് കെട്ടീട്ട് അങ്ങനെയൊക്കെ ഇടെണ്ടി വരും അപ്പൊ കെദ്യേടെന്നെ വീടിന്റാ ആ ഒര്തങ്ങട്ട് പോയി കിട്ടും
ഉം
ഉം അങ്ങനെയൊക്കെയാണ്
എന്തേലും വർക്കീയ്യ്ണ്ടാ
ഇല്ല ഞാനും ചെയ്യണൊന്നില്ല ഞാൻ വീട്ടിലെന്നെ ഇരിക്കലാണ് ഇങ്ങനെ ഓരോന്ന് വരുമ്പോ അങ്ങനെ ചെയ്യും.
ഉം ഹസ്ബന്റ്നെന്താ ജോലി
അവ്വ്ടെ വ്ടൊരു കടേലാണ് വ്ടെത്തന്നെ ഒരു കേക്കിന്റെ ഒരു കടേലാ
ആഹ് ഉച്ചയോടൂടെ വെര്വാരിക്കല്ലേ ഫുഡ്‌ കഴിക്കാൻ ചോറുണ്ണാൻ വെര്വാരിക്കും
ഉച്ചക്കക്കെ വെരും ആഹ് വെരും വെരും
ഇന്റ ഹസ്ബന്റും അങ്ങൻതന്നാ ഞങ്ങളട് ഞങ്ങളടുത്തന്നെ ഒരു കടയിലാണ് രാവിലെ ചായുടിച്ച് പോവും പത്തെണിക്ക്ള്ളതായ്ട്ട് പോകും ഫ്ലാസ്ക്കിൽ ചായേം കടി എന്ന്ട്ട് പിന്നെ ഉച്ചക്ക് വെരും പിന്നെ വൈകുന്നേരം വെരും രാവിലെ നേർത്തെ പോവും ആറര ആറേ മുക്കാലാവുംമ്പൊ പോകും ഇപ്പൊ പിന്നെ പത്ത്മണിക്കിട്ട ഉം പത്ത് പത്ത്മണിന്റെ ച ചായേം കടിക്കായ്ട്ട് പോകാം
ഉം ഉം ആഹ് ദൂരൊക്കെ ആയാലാണ് കെത്യേടെ നമ്മക്കോര് തിന്നോന്നറിയാഞ്ഞാലൊരു ഇതാണാണു
ക്ക് ബടട്ത്തന്നാ സ്കൂട്ടി പോകുമ്പോ ഒരെറ്റ ഒര് പത്തിൻറ്റൊണ്ടെത്തും അത്ര ദൂരൊള്ളൂ
ഉം ഉം പിന്നടുത്താവുമ്പോ ഞമ്മക്കൊരു സമാധാനാണ് ബടെ അടുത്ത്ണ്ടല്ലോന്നുള്ളൊരു സമാധാനണ്ടാവും
ആഹ് എന്തേലും ഒരു ആവശ്യം വരുന്നേരത്ത് വിളിക്കാനൊക്കെ കിട്ടണോട്ത്താവുമ്പോ നമ്മക്ക് നല്ലാരുന്നു
ഉം ഉം ആഹ് അടുത്തും അയൽവാസികളങ്ങനൊന്നും ഇല്ലെ ഇല്ലെങ്കിലൊക്കെ
പിന്നെന്താ അവിടെ അയൽവാസികളങ്ങനെക്കെണ്ടോ ഇങ്ങക്ക്
ആഹ് അയൽവാസികളൊക്കെണ്ട് കൊറേ വീടാണ് നമ്മളേര്യേലൊക്കെ
ഏഹ്
ഇങ്ങളവിടെക്കെണ്ടോ
ആഹ് അവിടീണ്ട്
ന്നാ ആയിക്കോട്ടേട്ടൊ ഉം